ആഹ്
കേൾക്ക ആഹ് കേൾക്കണ്ട് എന്തൊക്കെയ ഇണ്ട് വിശേഷം
ഷം നിങ്ങളുടെ വിശേഷം എന്താ
സുഖമായിട്ട് പോണു അങ്ങനെ എന്താ അവിടത്തക്ക അവസ്ഥ കാലാവസ്ഥ
കാലാവസ്ഥ രണ്ട് കാലാവസ്ഥയാണ് എടക്ക് മഴ പെയ്യും അതിൻ്റെ ഒപ്പം വെയിലാണ് രാവിലെയൊക്കെ മഴക്കോളാന്നു ഉച്ചക്ക് നല്ല വെയിലാണ് തണ ഇപ്പ വീണ്ടും മഴക്കാർ മൂടിയിട്ടുണ്ട് അവിടെ എങ്ങനെ
ഇവിട രാവിലെ നല്ല മഴ ഉണ്ടായിനി പിന്നെ മഴല്ലാ ഇതാ ഏഹ് മൂടി മൂടിക്കായിരുന്നു ഇപ്പളും മൂടിക്കണ് മഴ വരണണ്ട്
ആഹ് നല്ല ഇടിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടായിരുന്നു ഉച്ചക്ക് ഇടിയൊക്കെ പൊട്
ആഹ് ആഹ് ഇവിടെ ഇടിയൊന്നുമില്ല മിന്നല് രാവിലെ മിന്നലൊക്കെ ഉണ്ടായിന്
ആണോ അപ്പം
എന്റെ ഏട്ടത്തി വിളിചെപ്പം പറഞ്ഞു ഓലെ അവിടെയൊക്കെ നല്ല ഇടിയായിട്ട് ഇബ്രയി ക്കറ് നമ്മളെ കറണ്ടിൻ്റെ എൽ സി ബി ഉണ്ടല്ലോ അതിൻ്റെ ബ്രേക്കർ വരെ താന്നെന്ന് അറിയണ്ടേ
ആണോ
അമ്മാതിരി ഇടി വെട്ടീനെ അറിയണ്ട ആഹ് പല സ്ഥലങ്ങൾ പല രീതിയിലാ വരുന്നത്
ആ നമ്മളടുത്തുള്ള സ്ഥലത്ത് തന്നെ അപ്പ ഇവിടെ മഴയാണെങ്കിൽ കുറച്ച അപ്പത്ത് മയ ഉണ്ടാവില്ലോ വെയിലേക്കാരം
കാലാവസ്ഥക്കൊ ഒരു സ്ഥിരതല്ലാത്ത പോലെയാണ് ഇപ്പോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സുഖല്ലാത്തത് ഹോസ്പിറ്റലിലാണ് ഒക്കെല്ലാരും
ആഹ് അതാണ് എല്ലാ കുട്ടികൾക്കും പനിയാണ് ഇപ്പോൾ ഒരാൾക്ക് വന്ന ആഹ് പനി എല്ലാവർക്കും പിന്നെ ഉണ്ടാവുകയാണ്
അത് ഇന്നന്നുണ്ടെങ്കിൽ തന്നെ നാലോ അഞ്ചോ ദിവസൊക്കെ പിടിക്കണേ
ആഹ് നല്ല പനിയായിട്ടാ വരുന്നത്
ആഹ് ഇന്നലെ പോയി ഇന്നലെ കുട്ടീ ചെറിയ കുട്ടീനെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാണ്
തന്നെ പനി കൗണ്ട് കുറവുണ്ടോ
ഏയ് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കഫക്കെട്ട് ഇത് മാറാഞ്ഞിട്ടേ
ആഹ് കഫക്കെട്ട ഉണ്ടെങ്കി പനിയ മാറി കിട്ടൂല കഫക്കെട്ടുണ്ടായ പേടിയാ
ആഹ് അപ്പോൾ ഹോസ്പിറ്റലിലും തന്നെ പല തരത്തിലുള്ള പനികളാണ്
ആഹ് അതാണ് ആഹ് നിപ്പയും വരുന്നുണ്ട് യുംപ്പ വരണണ്ട് എന്നല്ലാം കേട്ടെ
ആഹ് അപ്പോ അപ്പ അഡ്മിറ്റ ആക്കാനൊരു പേടി അപ്പോൾ കുറച്ച് ദിവസത്തിനുമ്പടെ മരുന്ന് ചോദിച്ചാണ്ട് അങ്ങനെ പോന്നൊക്കാണ് ആവിടിക്കാനും ഇതിനൊക്കെ
ന്നട്ടണ് ങ്ങളോട് അടിമിറ്റ് ആവാൻ പറഞ്ഞ കഫക്കെട്ട് വന്നാലും അത് പോവാഞ്ഞാല് പിന്നെ നമ്മക്ക് വേറെ എന്തെങ്കിലും ആവോ പേടിച്ചിട്ടെ ന്യൂമോണിയ ഒക്കെ കഫ
ആഹ് ഇബക്കെരു വട്ടം വന്നതാണ് ന്നട്ട് നങ്ങള് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയതാണ്
പേദല്ലെങ്കിൽ ങ്ങള് അഡ്മിറ്റാക്കാൻ പറഞ്ഞെങ്കി അഡ്മിറ്റാക്കന്നെ വേണ്ടി വരും കാരണം കഫക്കെട്ട് വെക്കൻ ഒരു പേടിയാണ്
ആഹ് കുട്ട്യാളത് ആഹ് ഒന്നര വയസ്സായിട്ടൊള്ളൂ
അതാ ആഹ് എത്ര മക്കളാ ങ്ങക്ക്
രണ്ടുട്ടിയാളാണ് ഒന്ന് ആഹ് ത് ചെറ്ത്
ആഹ് വെല്ല്യതൊ
വെൽത് യു കെ ജി ലാ പടിക്ക്ണ് അഞ്ച് വയസ്സായി
ആഹ് ആഹ് ആഹ്
പ്പോ സ്കൂൾക്ക് പോയക്കാണ് ഓളത് മാറിയെക്കന്നെ ഓളതങ്ങനെ കൊറച്ചീസ അങ്ങനെ നിന്ന് ഓളതു മാറി അത് മാറി തന്നെ വെക്കും
ആഹ് ആഹ് ചെറിയ മക്കളാകുമ്പോ പ്രത്യേകിച്ചാ ഓൽക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കും
ഓളയിന് നമ്മള് പുറത്തക്ക ഇറങ്ങുമ്പോത്തിന് നമ്മളപ്പൊ ഒപ്പറങ്ങാണ് വെള്ളത്തിലൊക്കെ കൾച്ചാ
ആഹ് വെള്ളത്തില് കളി കൂടുതലേക്കാരം പിന്നെ ചെറിയ വീട്ടിൽ ഇരിക്ക്ണ കുട്ട്യാളാണെങ്കില് ആഹ് പിടിച്ച വെക്കണ്ട പ്രായല്ലല്ലോ ഓലെ എവിടെയങ്കിലും വെള്ളം കെട്ടി നിക്കണണ്ടെങ്കിൽ ആ വെള്ളത്തിലാണ് ഓല് കളിക്ക
ആഹ് ആഹ് അത് അതേമാരി നമ്മൾ അകം തൊടക്കാന്ട്ക്ക്ണ വെള്ളം അതൊക്കെ പുറത്ത് വെച്ചാണ്ടൊക്കെണ് തൊട്ക്ക്ണത് അത്
ഞാനും അതെനിക്കുണ്ട് ചെറിയ കുട്ടി ഞൻ ചെലപ്പോ സിൻ സിൻങ്കില് അടുക്കളന്റെ സിങ്കിൽ സിങ്കിൻ്റെട് ടൈൽസിമ്മ കയറ്റി വെച്ചിട്ടാണ് തൊട്പ്പ് പ്പൾ കാരണം നെലത്ത് വെച്ച ഓല് അതില് കളിക്കാണ് പിന്നെ പൊറത്തൊക്കെച്ചാ നമ്മള് വാതില് തൊറന്നാല് പുറത്തക്ക് പോവാണ് പിന്നെ മേലെ കയ്റ്റി കെറ്റി വേച്ചാൽ ഓല്ക്ക്എതാത്തുള്ളൂ അപ്പോം മേലെ കയറ്റി വെച്ച് അങ്ങനെയൊക്കെ ഇതാക്കിയ തൊടക്ക
ഇത് ഒന്നര വയ്സ്സ്റ്ഞ്ഞിട്ട് കാര്യന്നുല്ല ത് മ നമ്മള് വെക്ക്ണ അരിതെക്കെ വെക്ക്ണ ബക്കറ്റ് നീക്കി കൊണ്ടന്നാണ്ട് ക്ക് കാരാണ്
അത ആഹ് അങ്ങനെ കസാലൊന്നും അടി വെക്കാനയ്ക്കൂല ടേബിളിനെന്നെ മരത്തിന്റെ മരത്തിന്റെ കസാലയൊക്കെ ഞങ്ങള് എടുത്ത് കോണിക്കൂട്ന്നെ കോണിക്കൂട്ൻ്റെ അവ്ടെ കൊണ്ടെച്ചക്ക ആരെങ്കും വെരുമ്പോ അവ്ടന്ന് എടുത്ത് കൊണ്ടർണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കസാരിം കൂടി നിലത്ത് വക്കാൻ പറ്റൂല പ്പതാ അവസ്ഥ രണ്ട് വയസായിട്ടുള്ളൂ ആൺകുട്ട്യാണ്
ആഹ് ത് പെൺകുട്ട്യാണ്
ഉം ആയ് പെൺകുട്ടി എനിക്കൊരു മോളും രണ്ടാണു ആണ് ഇപ്പൊ ഞാൻ പ്രസവിച്ചട്ക്കാണ് നാല്പ്പത്തി മൂന്നീസായിട്ടുള്ളൂ
ആണോ ഏഹ് അതെന്തുട്ടിയ അതു ആണാ ആഹ്
വെലുത് മോള് ആഹ് വെലുത് മോള് ഓള് നാലാം ക്ലാസ്സിലാണ് ന്നും സ്കൂൾ പോയിട്ട്ണ്ട്
ആഹ് ആഹ് വെരാനായി തൊടങ്ങിയല്ലോല്ലേ അവ്ടെ അടുത്തന്നെ സ്കൂള്
അല്ല ബസ്സിന് പോണം വണ്ടിക്ക് പോണം
ആഹ് സ്കൂൾ ബസ്സ് വെരയ്ക്കാരല്ലെ
ആഹ് സ്കൂൾ ബസ് വരും അപ്പ പിന്നെ അപ്പോത്തിന് മാറ്റി ഒരുങ്ങി ബിസ്ബസ്സ് മദ്രസെ പോയാണ്ട് മാറ്റി മാറ്റി ഒരുങ്ങി കഞ്ഞുടിച്ചാല് സ്ക്കൂക്ക് പോവാനായ് ഒഴിവില്ലല്ലോ പിന്നെ സ്കൂൾ നാല് മണിക്ക് വിട്ട് ഇവിടെത്തിയ നാലേകാലകുമ്പോ ഇവിടെ എത്തും.
പിന്നേ
ആഹ് ഒഴിവില്ല ഉം രാവിലെ എണീ ക്കാനൊക്കെ പാടാ അണീക്ക് കിട്ടണം ഒരു പാടാണ്- എണീറ്റ് കിട്ടിയാല് പിന്നെ പെട്ടന്ന് പെട്ടന്നൊന്നും ചായുടിയൊന്നും കഴിയൂല അങ്ങനെയൊക്കെണ് ഓലെ ഒപ്പത്തിനൊപ്പം നമ്മൾ നിന്നെട്ക്കണം.
ആഹ് എഴുന്നേറ്റ് കഴിഞ്ഞാല് ഉം എന്താ എന്ത ഓള് എഴുന്നേറ്റ് ഞാന് ചീത്തറയും ക്ഷെ ഓള് നേരെര മ്മമാരോമ്മ ചീത്തറില ന്നെ ചീത്തറിയാനു അയക്കൂല
അതങ്ങനെ തന്നെ ഇമ്മമാരോടാണ് ഇമ്മമാന്റെ അടുത്ത്ക്കാ പോക അപ്പൊ നമ്മള് തല്ലൊന്നും ഇല്ലല്ലോ-
ഞമ്മള് തല്ലൂല അതോക്ക് അറിയാ അതുകൊണ്ടാണ് മണ്ടി ചെല്ലും. ഇന്നട്ട് ഞാൻ കുളിച്ച്ണില്ല ഞാൻ ചായ ചായ കുടിച്ചണെങ്കില് അയിലാറെ മടിയാണ്. പെരുമടിയാണ് ചായ കുടിക്കാന്. അത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഇപ്പതേ ഇപ്പം സ്കൂൾക്ക് പോകാന് സ്കൂൾ തുറന്നപ്പോ തൊട്ടൊരു വയറവേദനയാണ്
അത് നിങ്ങളെ വീട്ടിലുണ്ടല്ലേ വയറുവേദന അത് ഇൻ്റെ മോൾ കൊണ്ട് വരുമ്പോ നാല് ക്ലാസ്സില് എത്തീണ് എന്നാലും സ്ക്കൂക്ക് പോ ഇൻക്ക് വയറ് വേദനിച്ചിണ്ട്. അത് നമ്മക്ക് കാണാൻ കഴിയുലല്ലോ കാണാൻ കഴിയാ
പറയാ പ ഇപ്പം
ആഹ് അതാണ് ഞമ്മക്ക് അത് ത തട്ടി മാറ്റാനും പറ്റൂല. ഇന്ന ഒരു സത്യാണോ എന്ന് നമ്മക്ക് അറിയില്ല പക്ഷെ സ്കൂക്ക് പോകുമ്പോളേ പറീണുള്ളൂ പിന്നെ പറയണില്ലേ-
ഞാൻ ഇന്നട്ട് സ്കൂൾക്ക് അങ്ങനെ പറഞ്ഞഴച്ചാ മിസ്സിന് വിളിക്കും മിസ്സിന് വിളിച്ചാണ്ട് ചോയി ക്കുനെ ഏഹ് അവക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുല്ല ഓള് നല്ല കളിക്കണിണ്ട് ഫുഡൊക്കെ കഴിക്ക്ണ്ട് ഉഷാറാണ്. പിന്നെ സ്കൂളിട്ടന്നാ അപ്പൊ തുടങ്ങും വയറ് വേദനയാണ് ഞാൻ സ്കൂളിൽ നിന്ന് വയറ് വേദനിച്ചി ഇട്ട് കുറെ കരഞ്ഞിക്ക്ണ് മിസ്സിനോട് അപ്പം മിസിന് മിസ് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവൂല്ല
ആതെ.
ഇപ്പ ഇന്നട്ട് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അയില് അയില് എന്താ സ് സ്കാനിങ്ങും ഇതൊക്കെ എടുത്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം കാണിച്ചപ്പോ സ്കാനിങ് ഇട്ക്കാൻ പറഞ്ഞ് അയിലൊന്നും ഒരു കൊഴപ്പുല്ല അപ്പൊ ഇനി എന്തിന്റെ വയറുവേദന എന്ന് അറീല്ല
ആഹ് ആഹ്. അത് അവർക്കൊക്കെ കുട്ടേക്ക് സ്കൂക്ക് പോകാൻ മടി ഉള്ള കുട്ടേക്കൊക്കെ ഉണ്ടാവല്ണ്ട്.
ആഹ് ചെലപ്പോ അതോണ്ടേക്കാ ഇപ്പ കൊറേ കാലായിട്ട് ഇപ്പ രണ്ടു മാസ് സം ലീവല്ലേനോ വെക്കേഷന അല്ലേനു
ആഹ് അതാണ് ഇനിപ്പോ ഒന്ന് ലെവലായി വരണം സ്കൂള് തുറന്നിട്ടല്ലേ ഉള്ളൂ.
അപ്പെ അയിൻ്റെ ഒപ്പം മഴിം അസുഖങ്ങളും ഒക്കെ ആകുമ്പോളേ
ആഹ് അവിടെ കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷിയോ ആഹ് ഇണ്ട് വീട്ടില്ണ്ട് പിന്നെ ഞങ്ങള് കൊറച്ച് സ്ഥലണ്ട് അവടെയിണ്ട്.
ആഹ് ആഹ് എങ്ങനത്തെ കൃഷിയാണ് ആഹ് വാഴ മഴൊക്കെ പെയ്താ മാഴെ കൃഷി ചെയ്യ്ണാണല്ലോല്ലേ
ച്ചെയ്യണാണ് അതൊക്കെ ഉപ്പേ നോക്കല് ഇൻ്റെ ഹസ്ബൻഡിന്റെ വാപ്പ
ആഹ് ആഹ്..
പപ്പയാണ് നോക്കല്
ഇൻക്കും അങ്ങക്കും തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഇപ്പ മരിച്ചു കൊറോണ കൊറോണ വന്നു മരിച്ചതാണ്.
ആണോ?
അപ്പൊ അവ ഓല് ഉണ്ടാക്കിനി ഏഹ് മത്തന് കുമ്പളം പൂള മഞ്ഞള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അന്ന് ഓല് ഉണ്ടാക്കിയാൽ നല്ലോം ഉണ്ടാവും ചെയ്യും.
ആഹ് ഇവടെ ഇപ്പ അതെ മ
ഞമ്മൾ ഇണ്ടാക്ക്ണ പോലെയല്ല നല്ലോണം ഇണ്ടാവും വീട് അയൽക്കാർ ക്കൊക്കെ കൊടുക്കും ഇപ്പ അതൊന്നും ഇല്ല അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട്
ആഹ് ചെലോല കൈന് ഭയങ്കര
ആഹ് അതാണ് വാഴ ഒക്കെ വെച്ചാല് വല്ല്യ കൊല ഉണ്ടാകും ചക്കണ്ട ചക്ക പ്ലാവൊക്കെ ഉപ്പേ വെച്ചത് പക്ഷേ അയ്മലോക്കെ നല്ലോണ്ണം ചക്കണ്ടാവും
ആഹ് ആഹ് ഇപ്രാവശ്യം ഒക്കെ നല്ല കായി ഇണ്ടല്ലോല്ലേ എല്ലാട ത്തും മാങ്ങ ആയാലും ചക്ക ആയാലും
ഉം
ഒക്കെ ഇപ്പം കാഴ്ചത് എന്താ മൂത്ത് വന്നത് മുയ്‌വന് ഈ മഴക്കാലത്ത് ത്തെ ആണ്.
ആഹ് മഴക്കാലത്തയ്ൻ ചക്ക പോയുത്തത് രസണ്ടാവൂല.
ആഹ് വെള്ളം കേറിട്ടേ ആഹ് ഞങ്ങളവിടെ വെച്ചിട്ട്. മൾബറി അപ്പറത്തെ വീട്ടിലുണ്ട്. ഇവിടെ ചക്ക പ്ലാവ് അനിയൻ വെച്ചതായിരുന്നു ചെറിയ അനിയന് ഹസ്ബന്റിന്റെ. ഓൻ വെച്ചതന്നെ അത് ഇ കൊല്ലാണ് ആദ്യയിട്ട് വെച്ചിട്ട് ഇപ്പ അത്ര പ പത്ത് കൊല്ലത്തിന്റെ മേലെ അയ്കണ്.
എന്നിട്ട് ഇകോല്ലാണ് കഴിക്കണ ഇക്കൊല്ലം കഴിച്ചിട്ട് ഒരു. ആറ് ഏയ് ചക്ക കിട്ടി അയ്മന്ന് അദ്യ
ഏഹ്. തന്നെ
നല്ല മ
ഇപ്പന്നെ എല്ലാരും ഇങ്ങനെ എന്താ ഇത് ചെറിയ പ്ലാവ്. തെങ്ങ് അങ്ങനെയുള്ളൊക്കെ ചെറിയ ചെറിയ തൈകൾ കൊടുന്ന് വക്കുക ഉയരം വെക്കാത്ത ത തൈകൾ. അയ്മലൊക്കെ കായ്കൾ ഉണ്ടാവും ചെയ്യും.
മൂന്ന് കൊല്ലത്തിനും അങ്ങനെയൊക്കെ.
ആഹ് അങ്ങനെയ ആ അങ്ങനെയൊക്കെ കായകൾ ഉണ്ടാവണു ഉണ്ടല്ലോ ചരോടത്തൊക്കെ ചെറിയ പ്ലാവ് മലൊക്കെ കാണാ ചക്ക തൂങ്ങിക്ക്ണെ
അങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചാ റമ്പൂട്ടാന് വെച്ചെകണ്.
ആഹ് ആഹ്.
അത് മൂന്ന് കൊല്ലം കൊണ്ട് കഴിച്ചു പറഞാണ്ട് ഹസ്ബന്റ് അവിടെന്ന് വാങ്ങിയാണ്ട് കൊണ്ടന്ന് വെച്ചേക്കണേ ഇപ്പൊ ഒരു ഒന്നര കൊല്ലം കഴിഞ്ഞ്.
അതൊക്കെ നമ്മളെ സാധാ ചക്കന്റെ ടേസ്റ്റ് ഉണ്ടാവും അവോ ലെ.
അതും അറീല ഇത് എന്തോ തൈ എന്തോ സ്കൂളിന്ന് കിട്ടിയത് ഓനി സ്കൂള് പഠിക്കുമ്പം കൊണ്ടന്ന് വെച്ച തൈയ്യ് ആണ്.
ഏഹ് ഏഹ്
അത് നിന്നിട്ട് ഇപ്പളാണ് കായ്ണ പക്ഷെ നല്ല മധുരാണിട്ടോ ഞങ്ങക്ക് ആ മഴ പെയണീന്റെ. ഞങ്ങൾ ഫസ്റ്റ് ഇട്ടത് ആ നോമ്പിന് ആ ടൈമിലാണ് ഇട്ടത്.
ആഹ്.
അപ്പൊ അന്നത്തത് നല്ല മധുരം നല്ല. ടേസ്റ്റ്യ്നി അന്നത്തെ ചക്ക.
ആ ഇപ്പ മഴ ഇപ്പൊ ചക്ക രസം പോയി ചക്ക പോലെ മളബറി. പ്പോലും അതിന്റെ മധുരം പോയിക്കണ്.
ആഹ്
എന്റെ വീട്ടിലുണ്ട് മൾബറി എന്റെ സ്വന്തം വീട്ടിൽ. കേട്ടാ അവടെ നല്ലാം കായ് ഉണ്ടാവും നല്ല ഇപ്പൊ കായ് നല്ലത് കൊണ്ടാണ് സമയമാണല്ലോ പക്ഷെ അതിന്റെയൊക്കെ മധുരം. ഈ മഴ പെയ്തതോടെ പോയി മധുരല്ല കാണാൻ നല്ല കൊയ്യ് ത്ത് കറുത്ത് ഇര്ണ്ടിട്ടേക്കാരം പക്ഷെ മധുരല്ല.
നല്ല രസാണല്ലോ കഴിക്കാന് ഇവിടെ കുട്ട്യാൾക്ക് ഭയങ്കര ഇഷ്ട അപ്പുറത്തെ വീട്ടിലുണ്ട് അവിടെ പോയാണ്ട ആണ എല്ലാവരും മൂത്തച്ഛൻ്റെ മക്കളൊക്കെ വന്നാൽ പറിച്ച്കോണ്ടരേലെ.
എന്നാ പിന്നെ ഇന്നാ ശെരിട്ടോ.
ആഹ് എന്നാൽ ശെരി
ആഹ്